ആ കേ ആഹ് ആ പിന്നെ എന്തോ ഉണ്ട് വിശേഷം -
വിശേഷം ഒന്നുമില്ല നെറ്റ് ഇഷ്യൂ ഉള്ളത് അതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കണുണ്ട് വിശേഷന്നുമല്ല ഞാൻ ആ- ഇതുവരെ ബി എ സെക്കൻഡ് ഇയറ് - ന്ന പിന്നെ അത് ഡ്രോപ്പ് ആക്കി
അത് കഴിഞ്ഞായിരുന്നോ കല്യാണം
ആഹ് അല്ല അതിന് മുമ്പേ
ഉവ്വാ കല്യാണം കഴിഞ്ഞ് പഠിക്കായിരുന്നോ
ആഹാ കല്യാണം കഴിഞ്ഞിട്ടാ പഠിക്കാൻ പോയത്
ആഹാ അപ്പൊ ഇപ്പൊ കുഞ്ഞായൊണ്ട് ഇനിയിപ്പ വീട്ടിലിരുന്നേ ചെയ്യാൻ പറ്റത്തോള്ളായിരിക്കും അല്ലേ
ആഹാ ഇനി ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാനാ നോക്കിയതെ അപ്പഴേ ആവണ ഉണ്ടായില്ല ആഹ് അപ്പ- ആഹ് ഈ ചെയ്യാൻ പറ്റത്തില്ല പറഞ് ഞാന് ഒരു എക്സാം രജിസ്റ്റർ ചെയ്തിട്ടില്ലാരുന്നു അപ്പൊ- അങ്ങനെ അവര്- ഒഴിവാക്കി എക്സാം കോഴ്സ്- ക്ലോസ് ആയിന്ന് പറഞ്ഞു കോഴ്സിന് കിട്ടത്തില്ല പറഞ്ഞു
ആഹ് ഞാനും ഇതുപോലെ കല്യാണം കഴിഞ്ഞ് കൊടുത്തതൊക്കെ ആയിരുന്നേ പക്ഷെ കിട്ടിയില്ല എനിക്ക് ചെയ്യാ- എനിക്ക് ഇതുപോലെ ചെയ്യാം പിന്നെ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ കുഞ്ഞായി കഴിഞ്ഞ് ആഹാ അത് കഴിഞ്ഞ് പിന്നെ പോകാനൊന്നും പറ്റ- പറ്റില എനിക്ക് ഈ കുഞ്ഞിന്റെ തല താഴെയായിരുന്നു അഞ്ചു മാസം തൊട്ടേ അപ്പം ഡെലിവറി പെട്ട- പെട്ടെന്ന് അതായത് നമ്മളിപ്പോ വണ്ടിയിലെ കയറുവോ പെട്ടെന്ന് വല്ല പെയിൻ വരുവോ നോക്കെ ചാൻസ് ഒണ്ടായിരുന്നു അതുകൊണ്ട് ബെഡ് ഡ്രസ്റ്റ് ഒക്കെ ആയിരുന്നു ആ പിന്നെ അന്ന് അന്ന് നമ്മ നമ്മള് ലീവ് പറഞ്ഞത് ഇതുവരെ പിന്നെ പോവാൻ പറ്റിയില്ല അവക്ക് മൂന്ന് വയസായി
മൂന്ന് വയസായി അപ്പൊ ജോലിക്ക് പിന്നെ ഇതുവരെ പോയില്ല മൂന്ന് വർഷയിട്ട് പോണില്ല
പോകുന്നില്ലായിരുന്നെ അവള് എന്ത് ചെയതാ ഒനിന്നും സമ്മതിക്കത്തില്ലാരുന്നേ ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു നോക്കാനോ ഒന്നും ഇനിയിപ്പം അവളെ അംഗനവാടി വിട്ടിട്ട് ഇപ്പ ഈ വർഷം അങ്ങോട്ട് വിട്ടതേയുള്ളൂ
ഓഹ്
പുള്ളിക്കാരി വഴക്കൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോകണം
ആഹ് ആഹ് ആഹ്
ആ അതിനിയിപ്പോ ഒരു രണ്ട് മൂന്ന് മാസൊടൊക്കെ കഴിയുമ്പോ അറിയാം വഴുക്കൂണ്ടോ ഇല്ലയൊന്നൊക്കെ ഇപ്പ അങ്ങനെ വഴ ല്ല എന്നാലും പെട്ടെന്നൊക്കെ ചിലപ്പോ വിളിക്കും ഭയാങ്കര വഴക്കാ വരാനൊക്കെ പറയും
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോവാൻ പറ്റത്തില്ലല്ലോ നിങ്ങക്കവിടെ വല്ലിമ്മ ക്കെണ്ടോ വീട്ടി
ഇവിടെ ആ ഹസ്ബൻറിന്റെ അമ്മണ്ട് പിന്നെ ഞാനും ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റമ്മ നമ്മൾ ഇത്ര പേരൊള്ളു
ആഹ് അവരപ്പൊ നോക്കിക്കോളോ കുഞ്ഞിനെയൊക്കെ കൊണ്ട്നടന്നോളയിരിക്കും അല്ലേ ഉം എനിക്ക് കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ആരും ഇല്ലെന്നേ ഇവിടെ കോമണായിട്ട് ആരും ഇല്ല ഇവിടെ അമ്മ ആ ഭർത്താവിന്റെ അമ്മ പോവും ജോലിക്ക് എട്ടര ആകുമ്പോ പോകും പിന്നെ - എട്ട് എട്ടര നോക്കിയാൽ മതി അങ്ങനെ എല്ലാരും രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടല്ല
ഓ അപ്പൊ ഒറ്റക്കായിപ്പോയില്ലേ
ആ പിന്നെ ഒരു വെല്ലിയമ്മയുണ്ടേ ഒരു നൂറ്റി നൂറ്റിയാറ് വയസ്സുള്ള ഒരു വല്യമ്മയുണ്ട് ഇവിടെ
അത്രയും പ്രായണ്ടോ
ആ അത്രയും പ്രായണ്ട് ഞാൻ ഇവിടെ വന്ന പ്പൊ നൂറ്റി മൂന്നോ നൂറ്റി നാലോ ഇപ്പ നാല് വർഷമായി ആഹ് നാല് വർഷം ആവുമ്പോ മൂന്നും നാലും നാല് മൂന്ന് ഏഴ് ആ നൂറ്റിയേഴ് വയസ്
ആഹ്
ആഹ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ആഹ് കണ്ണ് കാണാം ഷുഗർ ഇല്ല പ്രഷറി ല്ല ഒന്നുംല്ല
അപ്പൊ അവര് അപ്പൊ അവർക്ക് എണീട്ട് നടക്കാനൊക്കെ കഴിയണണ്ട്
പിന്നെ എണീറ്റ് നടക്കും സ്വന്തമായിട്ട് വാഷിംഗ് മെഷീനിലൊന്നും തുണി അലക്ക അക്കത്തില്ലേ അത് കല്ലേലിട്ട് അലക്കണം അത് നമ്മളൊന്നും അലക്കുന്ന ഇഷ്ടോം ഇല്ല പുള്ളിക്കാരി തന്നെ അലക്കി വിരിച്ച് ആ ഞങ്ങക്ക് ഇവിടെ ജ
മുറ്റം അടിക്കുന്നെ
മുറ്റൊക്കെ അടിക്കും
അപ്പൊ അവര്ന്നെ മുറ്റടികുന്നെപ്പോ
സൗണ്ട് കേക്കാവോ
ആഹ്‌ എനിക്ക് കേക്കണ് ണ്ട് മുറ്റടിക്കുന്ന സൗണ്ട്
ആഹ് അതെ ‌ അത് ഞങ്ങക്ക് ഇവിടെ ഒരു ജാതിത്തോട്ടൊണ്ടേ ഞാനിവിടെ റേയ്ഞ്ച് കിട്ടാവേണ്ടി ട്ടില്ലേ ഇതിന്റെ സൈഡി വന്ന് ഇങ്ങനെ നിക്കുവാ ആഹ്‌ അപ്പ അവിടെ ജാതി പെറ്ക്കാപോകുന്ന ജാതിക്കായില്ലേ അതിന്റെ കുരു ഒക്കെ പെറ്ക്കി പുള്ളിക്കാരി അയ്ന്റെ പത്രികയില്ലേ അതൊക്കെ വെയിലത്ത് വെച്ച് ഒണക്കി വിക്കും
ഓഹ്‌
ഓഹ്‌ അങ്ങനെയൊക്കെ ചെയ്യും കുരു കുരു വേറെ അതിന്റെ പത്രിക വേറെ അങ്ങനെ വിക്കും
ആഹ്‌
ആഹ്‌ അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ നമ്മളെന്തേലും പറഞ്ഞാലത് അതിലാെക്കേ അങ്ങീകരിക്ക്യാനൊക്ക ബുദ്ധിമുട്ടാണ് പ്രായായെതെല്ലേ
ഒരുപാട് പ്രയായല്ലേ നല്ല പ്രായാപ്പം
അത് ശരീരത്തിനൊന്നും അങ്ങെനെ അതായത് കയ്യെക്കെ ചുള്ങ്ങിയിരിക്ക്യ്ന്ന് മോഖോം ചുള്ങ്ങിയിരി
ആഹ്‌
വേറെ നമ്മള് പറയ്ന്നെ ഇവിടെ ഇര്ന്ന് പറഞ്ഞാലും കേക്കും ഞാൻ ഫോണൊക്കെ വിളിക്കുമ്പം എന്നേ സംശയാ ഞാ എന്നെ വന്ന് നോക്കും ഞാൻ ആരെയാ വിളിക്ക്യ്ണെ എന്താ സംസാരിക്ക്ണെന്നൊക്കെ നാേക്ക്യൊക്കെ നിക്ക്യും ഉം ആഹ് അത്പോലെ ന്നാള് പറഞ്ഞു എന്റെ ഭർത്താവിനോട് പറഞ്ഞു അവള് എപ്പളും കോളിലാ ആരെ വിളി ക്ക്ന്നെന്ന് എനിക്കറിയത്തില്ലെന്ന് ന്നിട്ട് ഞങ്ങള് തമ്മി വഴക്കാകാം വേണ്ടീട്ട്
ഉം ആഹ്
അ അത്പോലെ പുള്ളിക്കാരി തന്നെ കടേ പോകും
ആഹ്‌ അത്രേം ജെനെറെഷെൻ ആഹ് അത്രേം ജെനെറേഷെൻ ഗ്യാപ്പ് വന്ന്ല്ലേ അ പ്പാെ അതിന്റെ ഇത് കാണും
ആഹ്‌ അത് തന്നെയെല്ലെന്നേ ബെര് എറെച്ചി മീന് അങ്ങെൻത്തെ ഒന്നും കഴിക്കത്തില്ലാ
ഓഹ്‌ അതൊന്നും കഴിക്കത്തില്ലാ
വെജിറ്റേറിയെൻ മാത്രേ ഒള്ളു പച്ചക്കറി മാത്രം
ഓഹ് ഓഹ്
അത് ഉം അതും ഒര് കണക്കിന് ആരോഗ്യാണ് നമ്മളക്കീ ഈ കഴിക്ക്യ്ന്നതൊക്കേ എന്റെ കുഞ്ഞിനാണേ ചിക്കെൻ വേണം ചിക്കെനില്ലാതെ അല്ലെങ്കി മീൻ വേണം
ആഹ്‌ അതില്ലാതെ കഴിക്കത്തില്ല ഇപ്പഴേ ഞാനും അ
ഫോൺ കൊട്ക്കര്ത് കേട്ടോ ഫോൺ കൊട്ത്തു പോയാ നമ്മെള് കൊട്ത്ത് പോവും കൊറെച്ചേരവരവ്ടെ ഇരിക്ക്യാനേ പക്ഷെ അത് പിന്നെ അതൊരു അഡിക്ഷനായി മാറി പിന്നെ അത് ഇല്ലാതെ പറ്റാതെയാവും
അയ്യോ ഇവെന് ഞാൻ കൊട്ത്തില്ലേ എന്റെ അമ്മ വീട്ടില് ചെല്ല്മ്പഴെക്കെ അമ്മ ഇങ്ങെനെ
ഫോണിലിങ്ങെനെ കാർട്ടൂണ് ആഹ്‌ കാർട്ടൂണാെക്കെ വെച്ചിട്ട് കാണിക്ക്യേ അങ്ങെനെ ഇവെന് ഇവെന് യൂടൂബിലൊര് കൊക്കോ മെലെനെന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലാ
ആഹ്‌ ഒണ്ട് ഒരു
ആയ്‌ ആഹ്‌ ആഹ്‌ അത് തന്നെ അതിലെ ഇവനൊരു റൈമ് ഭയെങ്കെരെ ഇഷ്ടവാ ഡാൻസി എന്താ എന്ത്‌വാ ഒരു ബെസ് സ്സിന്റെ ഒരു റൈ റൈമ് അത് ഭയ്ങ്കര ഇഷ്ടവാ ഇവെന് അപ്പം ഞാനെന്തോയ്യും ചെലെ നേരെത്ത് എനിക്ക്യ് ഇവെന് തീരെ എന്തേല് അത്യാവശ്യണ്ടെങ്കില് ഒന്ന് ടോയ്ലറ്റില് പോകാനൊക്കെ വര്ന്ന്ണ്ടെങ്കി ഇവന്റെ അട്ത്ത് ആരും കാണത്തില്ലേ ഞാനന്തെയ്യ ഞാ ഇവെന്റെ വ വാതിലടച്ചിട്ട് കൊട്ത്ത്ട്ട് ഇവ് ഫോണില് ഈ റൈമുറ്റ് കൊട്ത്ത് ചൊമര്ലോട്ട് ചേർത്തങ്ങ് വെക്ക്യും അപ്പ ഇവനങ്ങോട്ട് കമിഴ്ഞ്ഞ് കെടെന്ന് ഇത് തന്നെ നോക്കി കൊണ്ട് ന്ക്കും ഈ റൈമിങ്ങ് വെക്ക്യുമ്പം പെ ട്ടെന്നൊരു ചിരിം സന്തോഷം മുഖത്ത് കാൺണം എങ്ങെനെ മനസ്സ്ലാവ്ണ്‌ണ്ടോ എ ന്തോ ആഹ്‌ ആ റൈമ് കറക്റ്റ് കേക്കും പെട്ടെന്ന്ങ്ങെനെ മുഖത്തൊര് ചി രീം ഒര് സന്തോഷോം ഇന്ന് ഇങ്ങെനെ ആഹ്
അവർക്കതൊക്കെ മതീലോ
അങ്ങെനെ പെട്ടെന്നാെര് ചിരിയൊര് സന്തോഷം പിന്നിങ്ങെനെ സൂക്ഷിച്ച് നോക്കിക്കോണ്ടിരിക്ക്യും പക്ഷെ വേറെ വഴക്കൊന്നുല്ലാ ഞാനിപ്പം എന്റെ ആവിശ്യം കയിഞ്ഞ് വന്നിട്ട് ഞാൻ ഫോണെട്ത്തയ്ഞ്ഞാ അങ്ങെനെ വഴ ക്കാെന്നും ആക്കത്തില്ലാ ഇപ്പ എന്റെ ഹസ്ബെൻ്റ് വഴക്ക് പറയ്ന്ന്ണ്ട് മൂന്ന് വയസ്സ് കഴിയാണ്ട് ഫോണ് ഇങ്ങെനെ കര്ത്ണേ നല്ല ആ സ്ക്രീനും നല്ലതല്ലാ എന്നാക്കെ
ഞങ്ങളൊക്കെ കുഞ്ഞിലെ തൊട്ടേ കൊടുത്തിട്ടില്ലേ അത് സമ്മതിക്കുന്നില്ലാ അത് ഇല്ലാതെ ഒര് രക്ഷയും ഇല്ല രാ ത്രിയിലൊക്കെ ഞങ്ങള് ഒറങ്ങിയാലും പുള്ളിക്കാരി ഫോണും കണ്ടോണ്ടിങ്ങനെ ഇരിക്കും അത് ഒര് എ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാ അവര് പിന്നെ അവക്ക് പിന്നെ ഇവടെ വേറെ ആരുമി ഇല്ല ഞാനും വല്ല്യാമേ അല്ലാതെ പകല് ഇവടെ വേറാരുവില്ലാ അപ്പൊ ഞങ്ങള് വടെ മതിലൊക്കെ കെട്ടിയേക്ക്ന്നോണ്ട് ഇവടെ അങ്ങനെ അച്ഛൻ്റെ അമ്മ അതായത് ആഹ് ഹസ്ബഡിന്റെ അച്ഛൻ്റെ അമ്മാ പുള്ളിക്കാരി ഹസ്ബൻഡിന്റെ അച്ഛന് തന്നെ ഒര് ഏഹ്?
ആഹ് ഞാൻ വിചാരിച്ചേ വല്ല്യാമ്മേന്ന് പറയ്പ്പേ ഞാൻ കരുതി ആ ഹസ്ബെൻഡിന്റെ അമ്മേടെ ആഹ് ചേച്ചി ആയിരിക്കൂന്ന്
അയ്യോ അല്ലല്ലല്ല ഞങ്ങക്ക് ഇവടെ വല്ല്യാമേന്ന് പറഞ്ഞ് ആഹ് അങ്ങനെയാ
ആഹ് എന്റെ എടോയെല്ല വല്യമ്മേന്ന് പറഞ്ഞാ അമ്മേടെ
ചേച്ചി ആഹ് ആയിരിക്കും ആഹ് ആഹ് ആഹ് ചെല സ്ഥലങ്ങള് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വിളിക്ക്ന്നേ ഞങ്ങ ക്ക് ഇവടെ അങ്ങനെയല്ല അമ്മേടെ ചേച്ചീനെ വിളിക്ക്ന്നത് പേരമ്മ അമ്മേടെ അനിയത്തിനെ വിളിക്ക്ന്നത് ചിറ്റ
ആഹ് ആഹ് നമ്മടെ അവടെയും അങ്ങനെ വിളിക്കും നമ്മളെ അവടെ അമ്മേൻ്റെ അനിയത്തിനെ ആഹ് ഓഹ് അത്രെയിണ്ട് ആഹ് എന്റെ അ അമ്മാമേടെ പ്രായം എന്റെ അമ്മാമനെക്കാട്ടി എളായതാ എന്റെ അമ്മായ്ക്ക് അറുവത്തഞ്ച് വയസായി
ആഹ് ഇത്പ്പേനെ ഇവർ ക്ക് ഏതാണ്ടൊര് ഏഴ് മക്കളോ എങ്ങാണ്ട് ഒണ്ടായിര്ന്നന്ന് തോന്ന്ണ്
ഓഹോ
അങ്ങനെ എങ്ങാണ്ടാ ആഹ് അതിലെല്ലാരും മരിച്ച് ഇപ്പേ ചേട്ടത്തി അനീത്തിമരൊക്കേ ഒണ്ട് എല്ലാരും മരിച്ച് ഇനി വല്ല്യാമ്മേം കൂടിയൊള്ളു ഒറ്റേ അവസാനത്തെ ആളാണേ താമസമാന്നാ പറയ്ന്നേ അത് നമ്മക്ക് എനിക്ക്യാണെങ്കി എടക്ക് നടുവ് വേദന വെരും അങ്ങനെ ഗുളിക എനിക്ക് വന്ന് തിരുമ്മി തെരും എടുക്കേക്ക ചെ യ്യും അപ്പാഴും ഞാനോർക്കും വല്ല്യാമ്മക്കൊന്നും ഒര് കൊഴപ്പൊവുല്ല ഒര് കൊഴപ്പോം ഇല്ല നടക്കാനോ
അയ്യോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെന്ന് അതെ അതിന്റെ കുനുട്ട് കൊറച്ചുടി അതായത് മോക്ക് കൊറച്ചൂടി വയസ്സാവണാ വരെ അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ മോക്ക് പറഞ്ഞ് കൊടുക്കാനും ആളാവും നമ്മള് പറഞ്ഞ് കൊട്ക്ക്ണേക്കാട്ടിലും നല്ലത് കൊറച്ചൂടി നല്ല നല്ല രീതിക്ക് അയ്യോ അതല്ല
അമ്മയില്ലേ അമ്മായിമ്മേടെ കുറ്റ ഫുള്ള് ഇവടെയിരുന്ന് എന്നോട് ടി വി യൊക്കെ കാണുമ്പോ ഇരുന്ന് പറയും ഉം അവള് ഒണ്ടല്ലോ അന്ന് ഇല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒര് വല്ല്യ പുള്ളിക്കാരി കഥ പറയുന്ന പോലെ നമ്മളോട് ഇരുന്ന് പറയേ ആഹ് സമയത്ത് എങ്ങാനും അമ്മാ വിളി ച്ചാ തീർന്ന് അമ്മാ ഫോൺ വിളിക്കും എടക്കെടക്ക് അപ്പം അമ്മ പറയും ആഹ് എന്റെ കുറ്റും പറയ ഞാനങ്ങോട്ട് വെരട്ടെ ഞാന ങ്ങോട്ട് വെരട്ടെ എന്നും പറഞ്ഞ് അമ്മ
നല്ലതായിരിക്കുംല്ലെ സമയം പോവും
ആഹ് സമയൊക്കെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞാ ഇവര് പറഞ്ഞാ അങ്ങോട്ടോ അവര് പറഞ്ഞാ ഇങ്ങോട്ടോ പറയാൻ മേല ഇവര് തമ്മി വഴക്കാ
ആഹ് പറഞ്ഞ് കഴിഞ്ഞ തീർന്ന്
ഉം ഉം നമ്മള് അങ്ങനൊരു ഒരു നാക്കിന് നിക്കണം
ആഹ് എന്റെ അമ്മാമ്മാടെ അച്ഛനും ഇണ്ടാര്ന്നേ അ അ അപ്പൻ അപ്പനെന്നാ നമ്മള് വിളിക്കാറ് അമ്മാമ്മ അപ്പനെന്നാ വിളിച്ചിരുന്നെ അപ്പോ നമ്മളും അത് കേട്ടിട്ടാ അ അപ്പാ എന്നാ വിളിക്കുന്നെ അവര് അപ്പം ആഹ് ആഹ് അപ്പൻ ഒരു തൊണ്ണൂറ്റി ഒമ്പത് വയസ് വരെയൊക്കെ ഉണ്ടായി നൂറ് വയസ്സ് ആവാൻ അ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എണീറ്റ് നടക്കുയെല്ലാം ചെയ്യുവായിരുന്നു പക്ഷേ ആൾക്ക് ഓർമ്മ ഉണ്ടായില്ല ആരെയും ഓർമ്മയില്ലാരുന്ന് മോ മക്കളെയൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ നമ്മളെയൊന്നും ഓർമ്മയില്ല എന്റടുത്തു ചോദിക്കും നീ ഏതാ പെണ്ണേന്നൊക്കെ ചോദിക്കും വന്ന് നിന്ന് അങ്ങനെയല്ലാം ചോദിക്കുവായിരുന്നു അപ്പോ
ഇത് അങ്ങനെ ഓർമ്മ പോക്കലോ ഒന്നും ഇല്ല കേട്ടോ
ഉം
അതൊരു അത്ഭുതം ആഹ് ഇത് നൂറ് വയസ് ആവുമ്പോ മറ്റേ പൊന്നാട അണിയിക്കത്തില്ലേ
ആഹ് അതൊക്കെ ഇണ്ടായി
ആഹ് അതൊക്കെ ഉണ്ടായിരുന്ന് അതും ആയിരം രൂപയും പൊന്നാട അതൊക്കെ കൊ ടുത്തായിരുന്നു നൂറ് വയസ് വരെ ഇരുന്നേന് ആഹ് ഇനി ഇനി ഇങ്ങോട് വിളിക്ക്‌
ആഹ് ഓക്കെ ആഹ്